ആ. ലോ. ഹലോ, കേക്കില്ലെ. എന്തൊക്കെണ്ട് വർത്താനം.
നല്ല
അങ്ങനെ പോണു, ആ. ചോറൊക്കെ തിന്നോ.
ഭക്ഷണം കഴിച്ചോ.
ഓ കഴിച്ചോണ്ടിരിക്കാണ്.
ആ, എന്താ. കറി എന്താന്ന്.
അതിന്ന് പപ്പടം താളിച്ച്ക്ക്ന്ന്. വാഴക്കുപ്പേരി വെച്ച്ക്ക്ണ് ചിക്കൻ വറ്റിച്ചിക്ക്ണ്.
ആ. പപ്പട താളിപ്പോ.
ഓ പപ്പടം കളിച്ച് കേട്ടീന്ന്
അല്ല പപ്പടം
പപ്പടാണ് ഓ പപ്പടൊക്കെ താളി നല്ല ടേസ്റ്റാണ് നമ്മള് തക്കാളിക്ക് പകരം പപ്പടം ചേർക്ക തക്കാളി തളിക്കല്ലേ അതുപോലെങ്ങരിങ്ങൊക്കെ അപ്പം അതിന് പകരം നമ്മൾ പപ്പടം പൊരിച്ചിട്ട് പൊടിച്ചിട്ക
ആ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവോ
ഓ നല്ല ടേസ്റ്റി മക്കക്കും ഇപ്പം അതായ മതി അവര് താളിപ്പും കൂട്ടൂല്ല പപ്പട താളിപ്പായാൽ അവർക്കും നഷ്ടാ
അ ആ ഇങ്ങനെ ഇണ്ട് അത്
അതെ
അതെ
ആ ആ കളിക്കണേന കുറിച്ച്
ഓ പപ്പടം താളിച്ച നല്ല ടേസ്റ്റാണ് പച്ചമുളക് നമ്മള് സാധാ നമ്മള് താളിപ്പൊക്കെ ഉണ്ടാക്കും പോലെ തന്നെ പോ മക്കളൊക്കേ നിക്കാണ് ഇങ്ങള മക്കളൊക്കെ ഉറങ്ങിയോ അല്ലേ
ഇല്ല ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം
മൈ ഓ ഫോണാണ് ഐ
ആ അതെല്ലോ ഇപ്പോ ഇപ്പഴ്ത്ത മക്കക്കൊരു ശീലായതാണ് ആഹ്
അപ്പൊ ഇപ്പോ എല്ലോട്ത്തും അതൊരു ശീലാണ് ആഹ് ചോറ്ക്ക് കറി എന്നുള്ള പോലെയണിപ്പോ ഫോണ്
അതെ അപ്പം പിന്നെ നമ്മളാണ്ട് വാരി കൊടുത്താല് കറി എന്താന്നല്ല ഫോണിന്റെ തെയ്ലാ അങ്ങനെ വായ
ഉം എക്കും പിന്നെ നമ്മളും തന്നെ എളുപ്പം നോക്കിട്ട് വേഗം ഫോണോടു കൊടുക്കും അല്ലേ അല്ലെങ്കില് ഇങ്ങനെ കൊണ്ട് നടക്കണോ
വരാനാണ് ദോഷൊന്നും നമ്മള് ശ്രദ്ധിക്കണില്ല
ശ്രദ്ധിക്കണില്ല ഓല് ഇപ്പം എന്താണ് കഴിക്കണ്ന്ന് പോലും അവർക്ക് അറിയുണില്ലേല്ലോ ആ ഫോണില് മുഴുകിട്ട് അങ്ങനെ കഴിച്ചു
എരിക്കണ്ന്ന് അതെ
ആ ഇവിടെ ഇപ്പൊ ഇപ്പം എപ്പഴും അങ്ങനെ ഫോൺ കൊടുക്കാതെ ആം ഇങ്ങനെ വേറെ എന്തെങ്കീലും ഒക്കെ അല മൈൻന്റ് മാറ്റി കൊണ്ടന്നൊക്കെ മാക്സിമം ഭക്ഷണം കൊടുക്കുമ്പള് ആ മക്കള് നല്ല വാഷിള്ള മക്കളാവൂല്ലേ
നല്ല വാശിയാണ് കിട്ടിയാലേ ഫുഡ് വാരികൊടുത്തോളും
ആ അങ്ങനെ ആയാാൽ ബുദ്ധിമുട്ടാണ്
പിന്നെ ഇപ്പ നമ്മള് കുട്ടികളെ പറയാനൊന്നുമില്ലപ്പ വലിയ നമ്മളെന്നെ
അത് ശരിയാണ് ഞമ്മളത് കണ്ടണ്ടല്ലേ അതെ
ആ വരും പഠിക്കണ് അത് അപ്പോ നമ്മളെപ്പോഴാണോ ഫ്രീ ടൈം ഇരിക്കുന്നത് ആ ടൈമ ഒക്കെ നമ്മള് ഫോൺ എടുക്കണല്ലോ
അതെ വെറുതെ ഇരിക്കാൻ നമ്മുക്കും കഴയില്ലല്ലോ കുറച്ചു നേരം ചാർജ് പോണ ഇല്ലാതിരിക്കുന്നലൊക്കെ ഭ ബുദ്ധിമുട്ട ആ ദിവസം കരണ്ടില്ലാതക്ക ആായല്
കഴിഞ്ഞാല് ഒക്കെ ഇപ്പോ ഇ നമുക്ക് നെറ്റില്ലാത ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ നേരം പോല നക്കാൻ കഴിയൂല അങ്ങനെ ആയിട്ട്ണ്ട് നമ്മളൊക്കെ
ശെരിയാണ് ആ അതെ
ഫോണിന്റെ ഒരു ഇത്‌ പറഞ്ഞാല് രണ്ട തരത്തിലാണ് ഒന്ന് അതിന് നല്ല വശംണ്ട് ദോഷം വശംണ്ട് നല്ല വശം മാത്രം നോക്കിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊരു ഉപദ്രവമള്ള സാധനല്ല പക്ഷെ നമ്മള്- അത് ഉപയോഗിക്കതിനെ കാട്ടിലും കൂടുതൽ ദുരുപയോഗം ചെയ്യണ- അതുകൊണ്ടാണ് അത്‌ ദോഷായിട്ട് വന്നത് അപ്പ നമ്മളാണെങ്കിൽ കൂടി- മക്കളോട് സംസാരിക്കാൻ നമുക്ക് ടൈം ഇല്ലല്ലോ
ഓനോട് പറയാ ബുക്ക് കൊടുത്തോ വായിച്ചോ പഠിച്ചോന്ന് നമ്മൾ പറയാ ഓലൊരു സൈഡക്കെ- നമ്മള് ഫോണിലിരിക്കുക
ഫോണില് കണ്ടതാ അപ്പൊ അപ്പൊ കുട്ടികൾക്കു ഫോണിനോടുള്ള ഇത്‌ വരുവല്ലോ അപ്പ-
താല്പര്യം ഉം
ഒഫ
ഇവ നമ്മൾ ചെറിയ മക്കളാണെങ്കിൽ പോലും നമ്മൾ ഓൾക്ക് പാല് കൊടുത്ത്- തിരിക്കണ ടൈമില് നമ്മള എന്ത ചെയ്യണ ഒരു കയ്യില് ഫോണാണ് ഒരു കൈയില് കുട്ടി- എങ്ങനെയാണല്ലോ ഇപ്പൊ-
അതെ അവിടെ ചെറുപ്പം തൊട്ടേ നമ്മള ഈ ഫോണ് കണ്ടേ
അങ്ങനെ ഓര അങ്ങനെ അന്ന് മുതലേ അത് ശീലിച്ചു വരുയാണ് ഓൾക്ക് നമ്മളോട ഇല്ലനെക്കാട്ടിലും കൂടുതല അടുപ്പം ഫോണിനോട് തോന്നുവാണ്
അതുപോലെ ഈ മക്കൾക്ക് കാർട്ടുണ് ഇവിടെ ഒന്നും ഇപ്പോ പറ്റൂല അവർ റീൽസ്-
ആ റീൽസ് അതാണ് ഇവിടെക്കെ അതെ മൊത്തം റീൽസ്-
അതെ ഇട്ടൊട്ത്താല് അത്കാണ് ണില്ല അതെ
ഇല്ല മറ്റേ ആദിയമൊക്കെ ടിവിയിലൊക്കെ കാർട്ടൂണാക്കെ ഇട്ടുകൊടുത്താല് ആ
നമ്മൾക്കായാലും ഇപ്പൊ റീൽസിനോടാണല്ലോ താല്പര്യം
അതെ നമ്മളും ഇൻസ്റ്റാഗ്രാം എടുക്കുക റീൽസ് നീക്കുക
റോഡാ അതേ
അല്ല ഒരു ഒരു വീഡിയോ ഇപ്പൊ യൂ- യൂട്യൂബൊന്നും ആർക്കും ആവശ്യല്ല യൂട്യൂബ് വ്ളോഗ് അന്നും ഇപ്പ ആർക്കും ആവശ്യല്ലല്ലോ ഇപ്പൊ വെറും ഇൻസ്റ്റഗ്രാമും റീൽസും- ഇല്ല ഇല്ല
നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കാണുമ്പോൾാണല്ലോ ഒരു ഒരു വീഡിയോ തന്നെ നമുക്ക്- കൊറെ നേരം കാണാൻ താല്പര്യ ഇല്ലല്ലോ റീൽസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടിരിക്കുക അതണലോ ഇപ്പൊ നമ്മളെ-
ഉം ആ ക്ക് ആ ഈ ഫോൺ വെച്ചാൽ നമുക്ക് മടുക്ണില്ലല്ലോ ഒരു മടുപ്പ് വര് നില്ലല്ലോ
മടുപ്പ് വര ശരിയാണ്
നേരവ
എത്ര
കുറച് പോക അതിനോടരു മടുപ്പ് തോന്നും പക്ഷെ ഫോണി വീണ്ടും വീണ്ടുംകാണാനാണല്ലോ മുക്ക്
അഹ് ശരിയാ
ഉം
അതാണ് ഇപ്പത്തെ ക ല്ലേ ലഹരിയായി മാറിക്ണ് അല്ലാതെ പറ്റ്ണ്ല്ലാന്നോരു സ്റ്റേക്ക് എത്തി നമ്മള്
അത് ശരി നമ്മളിപ്പോ രാവിലെ തന്നെ പുതിയ റൈൽസ് വന്നിട്ടുണ്ട് അതെ ഒരു മണിക്കൂ ആദ്യംകൊറെ നേരത്തെ വേച്ചാലും ഫോണ് നോക്കിയിരിക്ക അല്ലാതെരു പല്ല് തേക്കാനോ അതിനൊന്നും നമ്മൾ പോണില്ലല്ലോ
ഒന്ന് റീചായി ഇപ്പ അത് പോയി മുന്നൂറ് ഒരു മാസത്തിന് തന്നെ മുന്നൂറ് അങ്ങനെയൊക്കെ വന്നല്ലോ
ആ എന്നാലും നമ്മളത് എന്തെ ലൊക്കെ കാണിച്ച്
ആ നമ്മള് ആ ടൈം അത് ഇന്ന് കഴിയുംന്ന് ന്യാല് എത്ര മണിക്കൂർ പത്ത് മണി ത്ത് നെറ്റ് കയ്യുംന്ന് മെസ്സേജ് വന്നാൽ ഒമ്പത് മണിയകുമ്പക്ക് നമ്മൾ ആ ആ എന്താ റീചാർജ് ചെയ്ത് വെക്കാണ് അത് അത്രയ്ക്ക് നമുക്ക് ഫോൺ ഇല്ലാതെ പറ്റില്ലന്നായി
അതെ ദിവസം ഞ്ഞ് പ്പോ കരന്റ് പോയാലൊക്കെ ആ ദിവസം പോയി കിട്ടൂല സമയം
കിട്ടൂല ആ അതാണ് നമുക്കൊരു മാനസികം പോലെ ആവാണ് ഫോണ് കുറച്ച് ടൈം ഇല്ലാതെ നികു
അതെ മക്കളും പഠിക്കാനൊക്കെ അതെ അത് ശരിയാണ് നമ്മളെ മാതാപിതാക്കളും മുന്ന ന്ന് ഫോണും കണ്ടിരിക്കാണ് ഇപ്പ മക്കളൊന്ന് ഉറങ്ങാൻ ആദ്യൊക്കെ നമ്മള് പറഞ്ഞാല് ഇ പഠിപ്പ് കഴ്ഞ്ഞും ഫുഡും കഴിച്ചാൽ കുട്ടി മക്കൾ ഉറങ്ങി ഇപ്പൾ മക്കൾ രക്ഷിതാക്കൾ ഉറങ്ങിയാലും മക്കള ഉറക്കില്ല മക്കൾ രക്ഷിതാക്കൾ ആ മക്കള രക്ഷിതാക്കൾ ഒരങ്ങിയെങ്കിൽ ഒലെ ഫോൺ എടുക്കാംന്ന നിലയിലാണ് ഇപ്പ കടക്കുന്നത്
ആ അതെ അപ്പ ഇവിടെ ഞങ്ങ ഇന്ന് ഇിപ്പോ ഞായറാഴ്ചയാണല്ലോ അപ്പ ഉച്ചക്ക് ഞങ്ങ എല്ലാവാരും ഹെ എല്ലരും ഉറങ്ങുക ആ ടൈം മിൽ മക്കളെന്ദേ ചെയ്തിട്ടുണ്ട് ഫോൺ എടുത്തിട്ട് ട്ട് ഓര് പോയി ഫോൺ കളിച്ചരുരിക്ക ആ ആ
ആ അതെ ഞമ്മളെ ഉറക്കിയിട്ട് മക്കള് പോണ്മേ കളിക്കണ ഒരു ക്കാലെ കാരണം അപ്പളേ ഓർക്ക് പോകൻ കിട്ടണള്ളൂ അ സമയക്കെ നമ്മൊക്കെയാണ് ഫോൺ അതാണ് പ്രശ്നം അത അവർക്ക് ഫോണ് കിട്ടുന്നി ന്നില്ല പ്പ രണ്ട് മക്കളാണ് അപ്പൊ ഒരാൾ ഫോണിമേ കാണുമ്പോ ഒരാൾ ദേഷ്യം രണ്ടാൾ ഒപ്പംഇരുന്ന് കാണോ അതുല്ല രണ്ടോക്ക് വേണം ഫോൺ